ആഹ് ആഹ് കേക്ക്ണ്ട്‌ പിന്നെ എന്തൊക്കെ വിശേഷം
ആഹ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെന്നുല്ല അങ്ങനെപോവുന്ന് ഉം വിശേഷം എന്താ എ ന്തൊക്കെ
എന്താന്നല്ലേ
ഓഹ്
നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ആഹ് ആഹ്
പിന്നെ ജോലി ചെയ്യണ സ്ഥലത്ത് ടൂറൊക്കെ ഉണ്ടാവോ
അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക്‌ ആയതോണ്ട് ഞാൻ അവ്ടെ സ്റ്റാഫ് ആയി ഒറ്റയാള് മാത്രാണ്
ഒറ്റാള ആഹ്
ആഹ് അപ്പൊ സാറ്
എന്തിന്റെ ഷോപ്പാണത്
ഇത് വയറ് കുറയുന്ന ബെൽറ്റ്ല്ലേ
വയർ ആഹ്
ആഹ് ആഹ് അതിണ്ടാക്കുന്ന സ്കമ്പനി ആ അതുപോൽത്തെ അതിൺണ്ടാക്കുന്ന കമ്പനി അത് ഇണ്ടാക്കീട്ട് കൊടുക്കുന്നെ
ആഹ് ആഹ് ആഹ് ആ
അപ്പൊ ഓൺലൈനായിട്ടാണ് ആ ഒക്കെ പോസ്റ്റ് വഴി ആണയക്കുന്നത്
ആഹ് ങ്ങള് യൂസ് ചെയ്യല്ണ്ടോ
ഞാനോ ഇനിക്ക് വേറെഅധിക ഇല്ല അധികോ ഈ മാരീഡ് കഴി
ആഹ് അതെതെഡലിവറി ആഹ് ഡെലിവറി എസ് പിന്നെ കുറച് ഏജ് ആയൊര് അങ്ങനെക്കെയാണ് വാങ്ങുന്നേ അയിന് മുമ്പും വാങ്ങു തന്നുന്നവരൊക്ക എന്തും തോന്നന്ന് അറീലെനിക്ക് ഇതുവരെ വന്ന കോളും കാര്യൊക്കെ അങ്ങനെ ആയിട്ടുള്ളവരാ
ഏഹ് കൂടുതൽ ജീവനക്കാരൊന്നുല്ല ഇങ്ങളെന്നെ ഉള്ളൂ ഇതില്
ആഹ് ഞാന് അതന്നവെച്ചായിഞ്ഞാൽ ഇത് വരുന്നനുസരിചിട്ട് അടിക്കാൻ വേണ്ടി അവര് അവര് മിഷനിൽ അടിക്കുന്ന ആ ആൾ വരും അപ്പൊ അവര് വന്ന് അടിച്ച് കട്ട്യ്യാനുള്ളോര്പ്പ വന്ന് അങ്ങനെ പോകും അബാക്കി ഫുൾടൈം ഞാൻ മാത്രയിക്കും അവിടെ
ഏഹ് ഏഹ് ഇകണക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുംല്ലെ
ആഹ് സാറാണ് ബാക്കിയ അത് ഈഹ് വലിയ ഇതൊക്കെ വരുന്നത് സാറ് വിളിക്കും ആ അതെല്ലാം ആഹ് ഇതാക്കും ബാക്കി ഞാന് എന്തച്ചഴിഞ്ഞാല് കോള് എടുക്ക കോള് കാര്യങ്ങള് നോ അവർ വരുമ്പോ അളവൊക്കെ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതക്കെ ഞാനും ഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതാക്കും അറിയുന്ന സമയത് സാർ വെരും വന്നിട്ട് സാറിന് കണക്കും കാര്യം കൊടുത്താ സാറതൊക്കെ ചെയ്തോളും ആകെ പേയ്മെന്റും തൊക്കെ സാറിന്റെലേയ്ക്ക വരാ
ആഹ് ആഹ്
ഉം അങ്ങനെ
അഹ് വീടിന്റെ അടുത്താണോ കൊറെ പോണോ ബസ് കേറി പോണല്ലെ ആ ആഹ് ആ
അതെ ഇന്നലെ രാ
ഇൻക്കും പൊറത്തു പോയിട്ട് ജോലി ചെയ്യാനൊക്കെ വല്യ താല്പര്യാണ് ഞാനിപ്പോ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ട്
ആണല്ലേ ഓഹ് ആഹ്
നിങ്ങളങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ
ആ ഞാന് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ആ അതെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കേയറിയത
ആഹ് ആഹ് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ടാണോ ഡിഗ്രി ചെയ്തത്
അത് ഞാന് ഡിഗ്രി ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിണ്ടായ്ന്നു അപ്പം കമ്പ്യൂ മ്പ്യുട്ടർ കോഴ്സ് ചെയ്യ്ണ ടൈമി തന്നെ അതും കഴിഞ്ഞു. അത് കയ്ഞ്ഞി ല്ലെ അപ്പോ അത് ആദ്യം കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ഏഹ് എക്സാമിന് പോയി
ആഹ് ആഹ്
ആഹ് എക്സാം വയനാട്ടിൽ വച്ചിട്ടേര്ന്നു. അത് വിടാ ടൈ മിലെ ത് കിട്ടീല്ല, ഏഹ് എഹ് പരീക്ഷഎഴുതാൻ സെന്റർ ക് കിട്ടീല അപ്പോ നമുക്ക് കിട്ടിയ വയനാട്ടില് സുൽത്താബത്തേരില് കിട്ടി
ആഹ് അവിടെ പോയിട്ട് ആഹ് പോയിട്ടുണ്ടാവുല്ലേ അതുകൊണ്ട് രണ്ട് കാര്യം നടന്നു ട്രിപ്പോയി അപ്പോ കൂടാര പോന്നത്?
പപ്പേം മമ്മീം അനിയനും കൂടി വന്ന് ഉം അതവടെ ഹോസ്റ്റല് ആഹ് ഇണ്ട് അനിയന്ണ്ട്
ഉം
അപ്പോ അവര് ചോദിച്ചു ഹോസ്റ്റല് പോലെ നിക്കണോന്ന് ചോദിച്ചു അപ്പാ ഞങ്ങള് പറഞ്ഞു വേണ്ട ഫാമിലി ആയിട്ട് അങ്ങനെ അന്നേരം ആഹ് ശെരിക്കും അവടെ
എന്നിട്ട് എത്ര ദിവസാ നിന്നത് എക്സാം എടെല് എടെല് ലീവ് ആയിട്ടല്ലേ ഇണ്ടാവുകാ
ഇതെ ഇണ്ട് അപ്പോന്താ ഒരാഴ്ച ഞങ്ങളവടെ നിന്ന്
ആഹ് ആഹ്
ആഹ് അങ്ങനെ എന്താ റൂം എടുത്ത് അങ്ങനെ അവിടെ നിന്നാ നമു ക്കു ശെരിക്കു പറഞ്ഞാ ഇത് കഴിഞ്ഞപ്പോ എന്റെ ചേച്ചിനോട് അല്ല ഇത് പരീക്ഷക്ക് പോയതാണോ അത് ട്രിപ്പ് പോയതാണ് രണ്ടുവായി
ആഹ് രണ്ടുവായി അതും ഫാമിലിടെ കൂടെ തന്നെ ആകുമ്പോ
ആഹ് അതെ ഓസ്റ്റലൊന്നും അത്ര ഇത് കിട്ടൂലാരുന്നു.
ആഹ്
അവടെ പോയപ്പോഴാണ് കൊറേ പേര് പറഞ്ഞേ എന്തിന ഫാമിലീനെ ബുദ്ധിമുട്ടിച്ചത് നമ്മുക്ക് ഹോ ച്ചേല്ലാന്നാ പോരനേ ചോയിച്ച് അന്നപ്പോ ഞാൻ പറഞ്ഞ് എ ആഹ് അങ്ങനെ കൊറേ പേര്ണ്ട് ആഹ് അപ്പോ ഇന്റെ കൂടെള്ള ഏഹ് കു ട്ടി പിന്നെ വേറെ ഒരു അങ്കിളന്റെ വീട്ടില് നിന്നതാ ഓള് ഹോ സ്റ്റേല്ലാന്ന് പറഞ്ഞിട്ടണ്ടങ്കി പിന്നെ ആഹ് ആഹ് ഓക്കേ ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടന്നേ പഷേ ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റ പറ്റാത്ത അവസ്ഥയായപ്പോ വാപ്പാ അവടെ മോതലാളിനോട് ചോയിച്ചപ്പോ അവരുപറഞ്ഞു എന്നാ പോയി വാന്ന് പറ്ഞ്ഞു
ഉം ഉം ഉം
ആഹ് എന്നെ അങ്ങനെ പൊ അങ്ങനെ എന്നെങ്ങനെ വീടലൊന്നുല്ല ഇവർക്ക് കൊറച്ച് പേടിയാണ് അങ്ങനെ അയ്ച്ച് വിട്ന്ന അങ്ങന വരാൻ പോവൊക്കെ ചെയ്യുങ്കിലും വരുന്ന ജില്ല വിട്ടിട്ട് പോവുമ്പോ ഇവർക്ക് ഭയങ്കര പേടിയാ ആഹ് ഇ ഇവടെ ഇവടന്നന്നെ ഞാന് അടികുടിട്ടാണെലും ഞാൻ പോവും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ആഹ് സമ്മയ്ക്കും മമ്മി സമ്മയ്ക്കുലേനു ആദ്യോക്കെ ഇപ്പോ പിന്നെ കൊഴപ്പ ഇപ്പ ഞാൻ ജോലി ക്ക്‌ പോവാൻ തൊടങ്ങിയെനേഷം പിന്നെ ആഹ് പിന്നെ കൊറെക്കെ ഫ്രീ ആഹ് നല്ല ഫ്രീഡം കിട്ടി ഇപ്പോ ഞാൻ ചെലപ്പോ വിളിച്ചിട്ട് ഞാൻ പറയും ടൗണ് പോയിട്ടാണ് വരികന്നോക്കെ പറയും അപ്പോ അമ്മി ഇങ്ങനെ പക്ഷെ മോന്ത ശെരിയല്ല ന്നാലും
ആഹ് ആഹ് അത് അച്ഛനമ്മമാരങ്ങനെ തന്നെ ഞാനക്കെ അങ്ങനെ തീരെ ഫ്രീഡ്ള്ള ഇല്ലാതെ ജീവിച്ചു വളർന്ന ഒരാളാണ് എന്റെ ഉമ്മേം ഉപ്പേം ഒക്കെ അങ്ങനെ തന്നെ എവടെലും പോയാല് വീഴും അങ്ങനാവും ഇങ്ങനാവും അവടെ കെണറ്ന് പടുവില്ല കെണറ് കെണറ്റ്ക്ക് വീണാലോ ന്നൊക്കെ പറഞ്ഞിട്ട് എവടു ക്കും പോവാൻ സമ്മയക്കൂല്ലാരുന്നു അതുകൊണ്ട് ഞങ്ങക്ക് ലോ ങ്ങ് ഫാമിലിനെ കുറിച്ചൊന്നും അത്രക്ക്‌ അറിയിലെനു കൊറച്ചുടി ഞമ്മളയിട്ട് അധികം അടുത്ത ഫാമിലീനൊള്ളൂ അറിയാ
ആഹ് ആ ആഹ്
കുറച്ച് അകന്ന ബന്ധുക്കളെന്നും അറിലെയ്നു ന്ന് പറിയാ
നമ്മള് പിന്നെ ഫാമിലി ആയിട്ട് പോവും അല്ലാണ്ട് ഒറ്റക്ക് പോണ പരിപാടിയൊന്നുംല്ല ആഹ്
ആ്ഹ് മ്മാന്റെ കൂടെയള്ളു മ്മാ കൊണ്ടോക എവിടക്കും അങ്ങനെ ഇവിടെ വന്നപ്പോളും അതെ ട്ടോ ഇവിടത്തെമ്മാക്കും എല്ലാത്തിനുംരു പേടിള്ള ഒരു കൂടത്തിലാണമ്മേ മക്കളന്നും ഒന്നിനും സമ്മയ്ക്കൂല അങ്ങനെ പേടിയാണ് വീഴും വീഴും ന്ന് ള്ളൊരു അങ്ങനെരു ഞങ്ങളിപ്പോ ഇവിടെ എന്തപ്പ പ്പൊ ഒറ്റക്കാണ് താമസം ഇപ്പൊ ഞങ്ങള് കുടി ഇരുന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പൊ ഇവിടെ വന്ന പ്പളാണ് മക്കൾ കുറേയൊക്കെ കളിക്കാൻ പോലൊക്കെതോടങ്ങിയത് പറയാ മറ്റേ കളിച്ചാല് വീഴും അങ്ങനാവും ഇങ്ങനെ ടെ മഴയത്ത് കളിക്കാൻ പറ്റില്ല അങ്ങനൊക്കെ പറഞ്ഞേ ഇവിടെ റയൽ റിലീസ് ആയി കുട്ട്യ ള്
ആ നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കും നമ്മള് പിള്ളേരെ ഏതെ നമ്മ അമ്മമാരായാലും പിള്ളേരെ വിടണം എന്നൊക്കെ അന്നേം നമ്മളെന്താ ചിന്തിക്കാറിയില്ല
പക്ഷെ ഞാന് കൊറെ നോർമലായി ചിന്തികുട്ടോ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ഇമമാ മ ചോദിക്കും മ്മ പറയും ജ്ജ് ഇങ്ങനെ നല്ലോണം വിട്ട മ മക്കളെ മക്കള് അവിടെ ഇവിടെയും പോയിട്ട് ട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങളെ ഞങ്ങളെ വിട്ടില്ല അതാണെ ഇനന്റെക്ക് വമ്പൻ പരാജയംന്ന് പറയും ഞാന് അപ്പൊ ഇന്റെ മക്കള ങ്ങനെ ആ വരുതേന്ന് പറയും ഉം
ഫ്രണ്ട്സിന്റെറെ ഒക്കെ അവരൊക്കെ തന്ന ഒരു സ്ഥലത്ത ഓർക്കും ഒരു പേടിയില്ല ബസ് ക്കെ പോയിനി ക്കി തലെ അറിയില്ല വാലും അറിയില്ലന്നർഞായിരി
സ്വയം ചെയ്യാന് പ്രാപ്തമാകുന്നതൊക്കെ അങ്ങനെയാണ് എനിക്കൊന്നും പല കാര്യങ്ങളും സ്വയം ചെയ്യാൻ പേടിയാണ് ഇപ്പളും പേടിയ
ഇപ്പോഴാ ഞാനൊന്ന് ഇന്നാലും ഓക്കെ ആയോന്ന് വെച്ചാ വക്തമായിട്ടൊന്നല്ല ഇപ്പൊ തുടങ്ങിയത് ശരിക്കും എനിക്കൊന്ന് എന്താ പറയാ ഇവരെ ക്കെ പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ തായി ഞാന് പ്ലസ്‌ റ്റുകഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ചെറിയ മക്കളെപ്പോലെ തന്നെയായിരുന്നു എന്താ ചെയ്യണ്ട എങ്ങനെയാ ചെയ്യണ്ട അറിയില്ലേ ര്ന്ന് ബാങ്ക് പോവാന്നർഞ്ഞാല് എനിക്ക്പ്പ പേടിയാ പക്ഷെ ഇപ്പൊ ബാങ്കിലൊക്കെ പോവും എന്നാലും പേടിയൊക്കെ ണ്ടെങ്കിലും എന്തായന ഒറ്റക് പോയേല്ലേ പറ്റു ആരുല്ലല്ലോ ആ
റ്റക്കെന്നെ പോണ്ടേ നമ്മള് വലുതായി മറ്റുള്ളവരുടെ ഇടയിലൊക്കെ നമ്മൾ വലുതായി നമ്മള കൂടാരും പോരാനൊന്നും ചെലപ്പോ
പണ്ടാണെ മമ്മി വരയെയ്ന് ഇപ്പൊ മമ്മി മമ്മിയറി നീ പൊയ്ക്കോ ഞാൻന്തിനാ വരുന്നെ മാം മമ്മി നിം കൂട്ടാൻ പറ്റില്ല അപ്പൊ ഒറ്റക്കെന്നെ പോണം ഇപ്പൊ അനിയന്റെ കാര്യത്തിന് ഞാനായി ഇപ്പോ പോന്നെ അഡ്മിഷൻ എന്റെ ഒക്കെ
ആഹ്
ഇപ്പൊ മമ്മി വെറും മടിച്ചിയായി പണ്ട് എന്റെ കൂടെ വന്നേന് കൊഴപ്പമില്ല അത്ന്ന് വെച്ചാല് പണ്ട് ഞാനും മമ്മിയും കൂടി പോവാണെങ്കിൽ എനിക്ക് ഒരാള് കൂടെ വന്നാ മതി ഇങ്ങനെ ഞാന് പറഞ്ഞോളും കാര്യങ്ങളൊക്കെ പിന്നെ അന്നേരത്തെ പറഞ്ഞ ഭയങ്കര ധൈര്യംക്കെനി ഇപ്പൊ ഫുള്ള് ഇങ്ങനെ വീട്ടിലിരുന്ന് മടിയായില്ലേ അപ്പൊ ഇപ്പൊ ജിനോയിന്റെ കാര്യത്തില് വ അനിയന്റെ കാര്യത്തില് വരുമ്പറിം മൂള് പൊയിക്കോ എന്താറിയോ ഓന്റെ കൂടെന്ന്
ആളത്രായി
അവൻ പ്ലസ്ടു കഴഞ്ഞ് പ്ലസ് ടു കഴഞ്ഞ് ഐടിയിലേ ചേർത്താന് ആഹ ഡിഗ്രി പോകുന്നില്ല ഇല്ല ഡിഗ്രി ഇ പോുന്നില്ല ഐട്ടേ പോവാന്നറിയും
ആഹ
അപ്പ അഹ് നാളെ ഇപ്പൊ പോയിട്ട് അഹ് ചേർക്ക ർത്താൻ വേണ്ടി പോണം. ഞാൻ പറഞ്ഞ മമ്മിയും മോനും കൂടി പോയിക്കോ കാര എനിക്ക് ഞാൻ ലീവ്ടുക്കണ്ടേ ആ ഉ ആഹ് ഞാ ഹാഫ് ഡേ പ്പെ ഞാൻ സാറിനോട് എങ്ങനെ പറയുന്നച്ചിട്ടക്ക ഞാൻ ഇവര് രണ്ടേരും പോയാ മതി അപ്പൊ ന്നേരം ഞാ പോയ.. ശരിയാവുല്ല മൂളൾ പോര് ചോദിച്ചാ എനിക്ക് ഉത്തരം വരെ മൂൾ പോന്ന് പറയുമ്പൻ വലിയ നേഴ്സാ ആ കല്യാണത്തിന് ചെയ്യാൻ പോില്ല അയ്ന് അതൊണ്ട് പിന്നെ
ക് ണ ജോലിള് പിന്നെ മറന്നൊവമ്മള് ആളെടീൽ പെരുമാറ്റും കാര്യങ്ങളൊന്നുംല്ലെങ്കില് പിന്നെ അതൊക്കെ ഇല്ലാണ്ടാവും
ആഹ അതാണ് ഇബിടെ പിന്നെ ചെലൊരൊക്കെ വന്നിട്ട് മമ്മീന്റെടുത്ത് ഇൻചക്ഷൻ വെക്കാനൊക്കെ വരും
ആ ഏ
ആ വീടിന്റെ അടുത്തുള്ളോരൊക്കെ അങ്ങനെ വരും അപ്പൊ കൊ പൈസൊന്നുംവാങ്ങുന്നില്ല ഇഇഞ്ചേക്ഷൻ വെ കൊടുക്ക അപ്പ വ എവിടന്നൊക്കെയോ ആദ്യം വേരെല് ണ്ടേനി പിന്നെ ഇപ്പം അങ്ങനെ അധികം വര മമ്മേ ചെലപ്പോ നമ്മളി പള്ളിയിലൊക്കെ പോണ ടൈമിലേക്ക് വര്യാ അപ്പ അവർക്ക് മനസ്സിലായി പിന്നെ ആ എന്താ പറയാ പിന്നെ മമ്മി വല് ഇങ്ങനെ ഇതാക്കി എല്ലാരുംടു പറയൊന്നല്ല ഞാൻ എന്നോട് വന്നോന്നൊന്നും പറയില്ല അവരോട് മമ്മിക്ക്പ്പൊ ചെയ്യാതെ ചെയ്യാലേ അപ്പോ പേടിയാവ
ആഹ അതെ ആഹ അത്ണ്ടാവേ നമ്മള് ചെയ ചെയ്യാത എന്തായാലും മറന്ന് പോകുലെ എന്ത് സംഗതിയാണെങ്കിലും
ആ അതാണ് അപ്പൊ മമ്മി ഇങ്ങനെ നിങ്ങള് ണ്ടത് നേഴ്സ്ന്തല്ലേ എും പറയാ അല്ല ആരോട് പറയേണ്ട ആവശ്യൊന്നുല്ല ഉ ഉ ശരി അ